ഹലോ
ആഹ് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം ങ്ങൾതോ
സുഖം കൊഴ്പ്പല്ല ങ്ങനെ പോണ് പിന്നെ ന്ന് പ്പ താ ന്നത്തെ കാണ് ഏഹ്
എന്താ പരിപാടി
പരിപാടി പ്രത്യേകിച്ചൊന്നും ഇല്ല്യാ അങ്ങനെ പോണ്, മക്കളെ പഠിപ്പിക്കാൻ നോക്കെയാരുന്ന് അപ്പൊ മക്കള് പഠിക്കണില്ല എഴുതാൻണ്ട് അപ്പൊ എഴുതാൻ എഴുതിക്കോന്ന് പറഞ്ഞ് ഇങ്ങാട്ട് പോന്ന്
പഠിക്കണെ
ഒരാള് ഏഴിൽ ഒരാള് ആറില് ഒരാള് ഒന്നില്
ഏഹ് മൂന്നുട്യോളാ?
ആഹ് മൂന്നാളാണ് പിന്നെ വേറെന്തൊക്കെ വിശേഷം ന്നത്ത കാ കാലാവസ്ഥ ഉം ഉം ഇന്ന് വെയിലാണ്.
ആഹ് രണ്ടീസായിട്ടിപ്പോ വെയിലല്ലെ ആഹ് രാവിലെ ഉണ്ടായിരുന്നുന്ന് ആഹ് എന്ത് കൂട്ടാന് മീന്ണ്ട്
മ്
തരിചോറ്
മ് മ്
അവിടെയോ
ഇവടെ എനക്ക് നോമ്പായിരുന്ന് അപ്പ ഞാന് പായസണ്ടാക്കീട്ട്ണ്ട് പ്പൊ ഉള്ളിവട ണ്ടാക്കീന് പ്പം മന്തി ണ്ടാക്കി വെച്ചിട്ട്ണ്ട് തിന്ന്ട്ടില്ല മറ്റേതൊക്കെ തിന്നയ്ഞ്ഞ്.
ആഹ് ഹസ്ബൻ ന്റോ
അവര് പള്ളീ പോയിറ്റൊണ്ട്
ആഹ് വടെതന്നെയല്ലേ
ഇല്ല വന്നതാണ്
ആ ആഹ്
നോമ്പ് ലാസ്റ്റായി പിന്ന വേറെന്താ?
ഇവടെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ളു.
അത് ശെ രി.
ആഹ്
ഉം
ഇവിടെമ്മണ്ട് അനിയനുണ്ട് എനക്ക് പിന്നെ ഒരു താത്ത അവള കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഇപ്പ അവിടെ തന്നെ മ്
ഫുഡൊക്കെ ഉണ്ടാക്കി നോക്കോ ഇതെന്നെ
ഞാന് ഉമ്മാക്ക് കയ്യിലിണ്ട് ചെറ്തായിട്ട് ആ കയ്യിലിണ്ട് ചെറ്തായിട്ട് അല്ലാ ഇമ്മ അടിക്കാൻ ഇരിക്കുമ്പോ ഞാൻ തന്നെ ചെയ്യല്
മ് വല്ലതും ഇണ്ടാക്കോ
ആ വല്ല്യേ ഉപ് പ്പേരി അങ്ങനെത്തെ ഒന്നും ഇണ്ടാക്കൂല അല്ല അത് ഇന്ക് കഴിയ്ണതൊക്കെ ആ ആ നാല് മണിക്ക് ഏ ഉപ്പേര്യൊക്കെ ഏ
ഒക്കെ ഇണ്ടാക്ണ്ടോ, ഇണ്ടാകീന്നോ ചെടി വർഗ്ഗങ്ങളും ഏ ഫ്രൂട്ട് ന്റെ തൈയേളൊക്കെ
ആ ഞങ്ങളെ ആ ഇപ്പല്ല ആദ്യം ഇണ്ടായിന് ഇങ്ങനെ ആ ലോക്ക് ഡൌൺ ടൈമൊക്കെ ആയപ്പോ ഇങ്ങനെ ഓരോന്ന് ഇണ്ടാകീന്ന് വീട്ടിലിരുന്ന സമയം ആ ആ അപ്പൊ ഇപ്പേം ഞാനും അങ്ങനെ ഇണ്ടാകീന്ന് പച്ചക്കറിന്റെ വിത്ത് എ
മ്
ഇങ്ങള്ണ്ടാക്കാല്ണ്ടോ?
ഇപ്പൊ ഞാനൊന്നും ഇണ്ടാകലില്ല ഇപ്പൊ ഇവിടെ മുറ്റം ഏ കെട്ടീക്ണ് അയ്‌ന്റെ പണിയേര് ന്ന് അപ്പൊ മുറ്റത്ത്ള്ള ചെടിന്നെ അവര് ചൗ ആ മുറ്റത്ത്ള്ള ചെടി ന്നെ അവര് ചൗ കുട്ടി കേടര്ത്തെന്നു ഒക്കെ കേടര്തീക്ണ് നല്ല നല്ല മൂച്ചി തൈയ്യേള് ഒക്കെ ഇണ്ടായിന്നു ചെറുതെന്നു ഒക്കെ ചൗ ഇനി അതൊക്കെ കാണുമ്പോ സങ്കടം എന്നിട്ട്പ്പൊ ഞാൻ ഇന്നലെ രണ്ടീ കൊറചീസം മുന്നെ മീഷോന്ന് റമ്പുട്ടാന് തൈയ് രണ്ട് കൊറച്ചൂസം മുന്നം മീഷോ- ന്ന് റമ്പുട്ടാന്റെ തൈ ഓട- ർചെയ്നി ഇന്നലെ കൊണ്ടന്നന്ന് ആഹ് പിന്നെ ഇന്നലെ കൊട്ന്നന്ന്മോളെ ഒര് വെരലിന്റെ- പ്പൊണ്ട് ഒരുവെരലിന്റെ ഇവിടെ തന്നെണ്ട് വെല്ത് നാലെണ്ണം നാലെണ്ണം അഞ്ചെണ്ണൊക്കെണ്ട് കൊറച്ച് നല്ല ഞമ്മളരണ്ടാളു ഉയരത്തിനിള്ളത് ഒള്ളേണ്ട് അപ്പം ഞാനിത്
അത്രേണ്ടവല്ലെ
ആ ന്നാലൊരുതൈയ് നല്ല കായലുള്ള ഹൈറ്റം തയ്യൽ ഞാവിചാരിച്ച് പിഞ താന്ന് ഒട്ടാണന്ന് ഇവിടെ കൊണ്ടന്നപ്പളല്ലെ ഇത് വെരളിന്റെ വലുപ്പൊള്ളു നൂറ്റിരുപറുപ്യ ഞാനെന്തെയ്ത് റിട്ടൺചെയ്ത് ഇപ്പിന്ന് വാങ്ങികൊണ്ടേയ് പൈസ റിട്ടൺ കേറെംചെയ്ത് കൊറേന്നെ ചീത്തറങ്ങ് ഇങ്ങനത്തെ തൈ ഇവടിണ്ട് പിന്നെന്തിന് വാങ്ങ്യതാ അന്റടുത്ത്പൈസിണ്ടായിട്ടാണ് ന്നോട്
ഇത്ര ചെറുത ഇത്ര ചെറുതാവുന്ന് ഞാനൊരിക്കലും പ്രതീഷിച്ചില്ല കുഞ്ഞ് തൈ മൊളക- ചേട്ടന് വയ്യേ
ആ